ഹലോ
വാ
ഞാൻ ഇപ്പൊ പള്ളി കഴിഞ്ഞ് വന്ന് കടക്കാ ഇപ്പം എത്തിട്ടെള്ളൂ പള്ളി കഴിഞ്ഞിട്ട്
ആണോ കഴിച്ചോ
ങ്ങ പോണ്ട് നോമ്പല്ലേ
ഓഹ്
പള്ളി കബറിങ്ങെ പോകേണ്ടിനി കബറങ്ങല് പോയി
ആഹ്
ടവറ്ങ്ങല് പർഞാ മനസ്സിലായോ കബറ്ങ്ങല് പർഞാ മനസിലായോ കബറങ്ങല് പോവാണ്ടേനി.
മൻസിലായി
എന്താ
ഖബറ് അല്ലേ?
കബറ് പർണാ ന്താ?
കല്ലറയാണോ?
ആഹ് ആഹ്
അല്ലേ?
തെതെ അതെയതെ.
നമ്മള് സെമിത്തേരി എന്ന് പറയാ
ആഹ്
അതൊക്കെ കേട്ടിട്ടില്ലേ?
അത് കല്ലറ കേട്ട്ണ് ശ്മശാനം
ഹാഹ് നമ്മള് സെമിത്തേരി എന്ന് പറയാ സെമിട്ട്റി എന്ന് പറയും
അയിന് അവിടെ മെയുകുതിരി കത്തിച്ചല്ലേ വെളക്കിന്.
അതെ.
പിന്നെ ഈ പൂവൊക്കെ വെക്ക്ണ കാണാ.
ആഹ് അതും വെക്കും. കുടുംബ കല്ലറയില്. എല്ലാർക്കും കുടുംബ കല്ലറെ ണ്ട്. കല്ലറേന്നാണ് കൂടുതൽ പറയാ. സെമി ത്തേരിന്നും പറയും. കുടുംബക്കല്ലറ ഓരോ കുടുംബക്കാർക്കും ഇങ്ങനെ ഇപ്പ ഇവിടെ എന്റെ അപ്പച്ചനെ അമ്മച്ചിയൊക്കെ ഞങ്ങടെ കുടുംബത്തിന്റെ കല്ലറയിലാ ല്ല അടക്കിയേക്കുന്നെ.
അല്ല അതല്ല. അപ്പൊ ഈ വിശേഷള്ള ദിവസാണൊ ഈ പൂവും അതർ പൂവൊക്കെ വെക്കാ?
ആഹ് വിശേഷവുള്ള ദിവസം.
നമ്മളെല്ലാ ഇങ്ങളെല്ലാ ആഴ്ച്ചയും പോവൂല്ലേ? എല്ലാ ഞായറാഴ്ചയും ആഹ് ആഹ് ഇണ്ട്
ആഹ് ഓർമ്മ ദിവസം അല്ല ആ ഓർമ്മ ദിവസൊന്നും വേണന്നില്ലല്ലോ നമ്മക്ക് എപ്പോ വേണേലും പോകാലോ
ഇങ്ങള് ഞായറാഴ്ച എല്ലാ ആഴ്ചയിലും പോവൂല്ലേ പള്ളിയില്?
ആഹ് ഞാൻ ഞായറാഴ്ചെ മൊടക്കാറില്ല ഞാറാഴ്ച്ചാന്ന് പറയുമ്പോ തന്നെ ആഹ് നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടില് വന്ന് കഴിഞ്ഞാ ആഹ് ആ ഇവിടെ വന്ന് കഴിഞ്ഞാ തന്നെ ഞായറാഴ്ച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നാ പള്ളി പോവാനുള്ള ഒരു ദിവസാണ് നമ്മക്ക്
ആഹ് ഞമ്മക്ക് വെള്ളിയാഴ്ച്ച പോലെ
വെള്ളിയാഴ്ച്ച പോലെ അത് ഒരു ദിവസം ഇപ്പ അത്ര വയ്യാണ്ടിരിക്കയാണെങ്കി മാത്രേ പോവുള്ളു എങ്കി പോലും നമ്മക്ക് പോവാൻ നമ്മടെ ഇത് ഓക്കെ ആണെങ്കി നമ്മള് പോകും.
ആഹ് ഞാ ഞാക്ക് വെള്ളിയാഴ്ച്ച നിർബന്ധമായിട്ട് പള്ളി പോണം.
ഉം അത്ര കെടന്ന് പോയി അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിലേ ഒള്ളൂ അല്ലെങ്കി നമ്മ ഞായറാഴ്ചേന്ന് പറയുമ്പോ നമ്മക്ക് ഒരു തി തിടുക്കാണ് പോവാനുള്ളെ അതെല്ലാ നമ്മടെ ഇവിടെ മൊത്തത്തിൽ അങ്ങനെയാ ആര് വീടുകളില്ണ്ടാവില്ല
അല്ല രാവിലല്ലേ പോവാ
ഞായറാഴ്ച രാവിലെ പോവും പല സ്ഥലങ്ങളിലും പല സ്ഥലത്താണ് കുർബാന തൊടങ്ങുന്നേ ചെല ചെല ത്ത് ഏഹ് ചെല പള്ളികളില് ഏഴ് മണിക്ക് ഇണ്ടാവും എട്ട് മണി പത്തിനൊക്കെ ഇണ്ടാവും. പുലർച്ചെ കുർബാനയുണ്ട് ആറ് മണിക്ക് ഇണ്ടാവും അങ്ങനെക്കെ.
പള്ള് ഇങ്ങളവിടെ പള്ളി പെരുന്നാള് എന്നേനി?
എന്തോ ഡിസംബർ ക്രിസ്മസിന്റെന്നാ ക്രിസ്മസ്
ആ സമയത്ത ലേ അ ആ അങ്ങോട്ടൊന്ന് പള്ളി പെര്ന്നാള്ന് വെര്ണം
ഉം പോര്
പള്ളി പെരുന്നാളിന് പോവും ഉത്സവത്തിന് പോവും
ആ
അങ്ങൻതേനൊക്കെ പോം
ഉം നീ പകലൊക്കെ ഇരിക്കുമ്പോ എന്താ ചെയ്യാറ്
പ ഞാനോ
ആ
പ്രത്യേകിച്ചൊന്നുല്ല ഞാപ്പോ ഒർങ്ങി നീച്
ഉം
പണി കയ്ഞ്ഞ് വെന്ന് ഒറങ്ങി ണീച്ച് ഞ്ഞിപ്പോ ങ്ങനെ ഏട്ടൻ വലിക്കും ഏട്ടനൊരു മറ്റേ ഇത്ണ്ട് ക്കാളൊക്കെ വെക്ക്ണെ അ ലൈ ലൈബ്രററി
ആ അതാണ് മലയാളത്തിൽ പറഞ്ഞതാ വായനശാലാന്ന് ഉം
ഉം പത്തിരുവതോം പത്ത് മുപ്പതോളം ബുക്ക്ണ്ട് അതില് ഞ്ഞും കൊറേ വായിക്കും പിന്നേം കൊണ്ടരും പിന്നേം വായിക്കും
ഉം നല്ലതാ നല്ലതാ ഞാനും കൊറെ വായിക്കാരുന്നു ഇപ്പ എനിക്കയ്ന് സമയം കിട്ടാറില്ലാത്തൊണ്ട് പ്പം അയ്
ആണല്ലേ നല്ലതാ അത് അതെന്നെ നല്ലൊരു ശീലാ പക്ഷെ ഇപ്പഴത്തെ പിള്ളേർക്ക് ന്നൊക്കെ പറഞ്ഞാ ഫോണ് മതില്ലോ
ഞാ ഞാനെ ഞാനതൊന്നും ചെയ്യൂല
ആഹ് അല്ല ഞാൻ പറയ്ന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വായിക്കുന്ന ശീലം വളരെ കുറവാണ് ഇപ്പൊ ഫോണല്ലേ എല്ലാം ഇപ്പ ഫോണില് കിട്ടൂല്ലോ വായിക്കാനാണെല്ലേ എന്തിനാണെങ്കിലും ഉം
ഇങ്ങള് ഞായറാഴ്ച ദിവസല്ലേ പോർക്ക് വാങ്ങുക പോർക്ക് പോർക്ക്
ഞാറായ്ചൂസം ഇറച്ചി വാങ്ങിക്കും ഞാൻ കഴിക്കാറില്ല പോർക്ക് വാങ്ങിക്കാറുണ്ട് വെക്കും വാങ്ങിക്കും ഇവിടെ എൻ്റെ വീട്ടില് എൻ്റെ ആങ്ങള മാത്രേ കഴിക്കൂ കപ്പേം കഴിക്കും ആ ഞാൻ കഴിക്കാറില്ല ഞാൻ ചിക്കൻ ഉം-മീനും കഴിക്കും
ബീഫോ
ബീഫ്ഴിക്കത്തില്ല
മ്-ഞമ്മക്ക് പോർക്ക് പറ്റൂല ഹറാമാ
ഏഹ് ബീഫും ഒന്നും കഴിക്കത്തില്ല മീനും മൊട്ടേം മാത്രം എന്റെ അമ്മ
ആഹ്
കക്കയൊന്നും കഴിക്കത്തില്ല കക്ക ഇറച്ചിയൊക്കില്ലേ കല്ലുമ
ആഹ് ആഹ് ആഹ് ഓ അതൊക്കിണ്ട്
ആഹ് അതൊന്നും കഴിക്കത്തില്ലെ ശ് ഞാൻ കഴിക്കും ഞാൻ ബീഫ് അയെന്ന മട്ടൺ കഴിക്കും മട്ടൺ കഴിക്കും ആ ബാക്കിയെല്ലാം കഴിക്കും പോർക്കും ബീഫും കഴികത്തില്ല
ഞങ്ങക്ക് പോർക്ക് കഴിക്കാറ്റുല്ല
പറ്റത്തില്ലല്ലേ
ഉം പോർക്ക് ഹറാമാ
ഉം ഇവിടെ ഞങ്ങള് കഴിക്കാറില്ല അങ്ങനെ പിന്നെ ആ എൻ്റെ ആങ്ങള മാ ഇത്രം കഴിക്കാം വാങ്ങിക്കാറില്ല നമ്മള് കൂടുതലും വാങ് കേരളത്തിൽ ബീഫും ചിക്കനും ആണ് പിന്നെ മട്ടൺ വാങ്ങിക്കൂട്ടോ
ആ നമ്മള പെരെ പോർക്ക് കിട്ടല് കൊറവാ ഒന്നെങ്കിൽ മലയാ വാഗങ്ങൾണ്ട് അങ്ങട്ട് പോണം
മ് ഹ് ഹ് ഹ്
ന്നാല്ലേ പോർക്ക് കിട്ടുള്ളു
ഉം
മ്മള ഇവടെയൊന്നും പോർക്കിട്ടൂലാ
ഇവിടെ ന്നേം കൂടുതലും കഴിക്കുന്ന ഫുഡ്ന്ന് പറഞ്ഞാല് കപ്പയും മീനു ആണ് ഞായറാഴ്ച കപ്പേം മീനും കപ്പ ബിരിയാണി കപ്പയും മീനും പിന്നെ കപ്പയും ബീഫും അതാണ് പക്ഷെ എനിക്ക് കപ്പയും ചിക്കനും ആണ് ഇഷ്ടം
നമ്മളിവിടെ ബീഫ്നല്ലം പോവും ബീഫ് മീനൊക്കെ പോവും പോർക്ക് തീരേം പോവൂല്ല
ച്ചാവുമ്പളെ എറച്ചി വാങ്ങിക്കാൻ വേണ്ടി ഒരു തിടുക്കാണ് അല്ല ഞായറാഴ്ച്ചാവുമ്പളേ എട എറച്ചി വാങ്ങിക്കാനുള്ള തിടുക്കത്തിലാന്ന്
അതെ ഞങ്ങള് വെള്ളിയാഴ്ച വാങ്ങും നിങ്ങൾ ഞായറാഴ്ച വാങ്ങും.
അതെ അതെ അതെ
ഞങ്ങളെതി ഒരു പർച്ചിലൊണ്ട് വെള്ളിയാഴ്ച എർച്ചി വാങ്ങാത്തോൻ ഇസ്ലാമ്ന്ന് പൊറത്താന്ന്
ഉം ഹും ഹും
അത് വെറുതെപറയാണ് അങ്ങനെ പോർത്താ വൊന്നൂല്ല്യ പക്ഷെ വെള്ളിയായ്ച്ച എർച്ചി വാ വാങ്ങളൊർ ഒരു ഇതാണ്.
എനിക്ക് എനിക്ക് വലിയഗ്രഹം ഉണ്ടായിരുന്നു ഞാന് പുറത്ത് അത് ഞങ്ങളങ്ങനെ ഫാമിലിയായിട്ട് പോയി ഫുഡ് കഴിക്കണം ഒരുപാട് അങ്ങനെയൊന്നും പോകില്ല വെറുതെയിരിക്കുമ്പോ നമ്മളുടെ അടുത്തടുത്ത സ്ഥലത്ത് സ്ഥങ്ങളിലൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോലെ പോകും കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ്. കുഞ്ഞുണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യമേ. പോയിട്ടുള്ളൂ ഏ.. ഈ ഷാപ്പിലെ ഫുഡില്ലേ ഞാനത് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെ ഇവരൊക്കെ കഴിക്കും പിന്നെ എനിക്ക് ന്ന് കഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കരആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തന്നെ ആ ഈ വിഷബാധ പക്ഷി വിഷബാധയില്ലേ അതടിച്ച് ഷാപ്പിലെ ഫുഡ് ഇട്ട കഴിച്ചിട്ടാണ് കുറച്ച് പിന്നെ ഫേമസ് ആട്ടുള്ളൊ ന്യൂസായിരുന്നു എനിക്കൊന്ന് എല്ലാ ജില്ലകളും കവർ ചെയ്തിട്ടുണ്ടോന്ന ആ ന്യൂസ് അനാ മലയാളം കേറി വരു ന എന്താ ഇതായി അടിച്ചിട്ട് ആള് മരിച്ചു മുപ്പത്തൊമ്പത് വയസാ ചേട്ടന്. രണ്ട് ചെറിയ കുഞ്ഞു വാവകള് ആഹ് ഷാപ്പിലെ ഫുഡ് കഴിച്ചതാണ് എനിക്ക്തോടുകൂടി എൻറെ എല്ലാ ഇതും തീർന്ന്. എനിക്ക് വേണ്ടേന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരുടെ ഒരു പക്ഷെ അതുപോലെ നമുക്ക് വേണമേ ഉണ്ടാക്കാം എന്നാലും ചിലപ്പോ നമുക്ക് തോന്നൂലോ
പക്ഷ ഷാപ്പ് ഞ ഞങ്ങ എനിക്കൊന്നും ഷാപ്പില് കേറാൻ കഴിയൂല
ഉം അതല്ലേ ഞാൻ പറ നമ്മൾ ഈ പിന്നെ ആണ് അല്ല നമ്മൾ ഈ ഫാമിലി മാത്രം ചില ജില്ലാ ജില്ലകളിന്റെ പോലെ തന്നെ ഷാപ്പിൽ തന്നെ കുടുംബത്തിലെ മൊത്തത്തി കുടുംബക്കാർക്കും ആ അങ്ങനെ ഇല്ലല്ലില്ല എന്റെ കുടുംബത്തെ രും ഇല്ല പക്ഷെ പൊതുവേ നമ്മുക്ക് ഇവിടെ അങ്ങനൊരു ഇതാണ് കേട്ടോ ഇല്ല ഇല്ല ഇല്ല
എല്ലാരും അടിക്കണാണല്ലോ ക്രിസ്ത്യൻസ്.
ആ അങ്ങനെ പറയലേ അങ്ങനെ ആ അങ്ങനെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ നമ്മളങ്ങനെല്ല നമ്മ കുടുംബത്തില് അങ്ങനെ ഇല്ല
സ ഇന്റെ ഫ്രണ്ട്സ് പോലൊക്കെ എല്ലാ ചെറിയ ചെറിയ കുട്ടികളൊക്കെ അടിക്കണ കാണാം.
ഉം എറെ ഹസ്ബൻഡ ഒന്നുമല്ല ട്ടോ എന്റെ ആങ്ങളല്ല എൻറെ അപ്പ- എന്റെ ചാച്ചന്മാര് അതായത് അമ്മയുടെ ആങ്ങളമാര് എന്റെ അപ്പച്ചൻ. അവരാരല്ല എച്ചേ ഉ ഇല്ലല്ലില്ല. അവരൊക്കെ പള്ളിയിലൊക്കെ ഭയ അവരൊക്കെ ഭയങ്കര ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ആയിട്ട്. ദൈവത്തിന്റെ ആ ഒരു രീതിയിൽ നിക്കുന്നൊണ്ട് അതൊക്കെ നിക് ഹാറാമെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അത് നമുക്ക് തെറ്റാ പക്ഷെ അത് എല്ലാരും ഉൾ കൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് അതിൽ അങ്ങനൊന്നും ഇല്ലാത്തവരും ഉണ്ടോ കേട്ടോ. സ്വന്തം മതത്തിനോടൊരു ന
പരിപാടിക്ക് മറ്റേ സാധനം എന്താ വൈന് ആ വൈന്.
ക്രിസ്മസിനോ? വൈൻ നമുക്ക് വീട്ടിലുണ്ടാക്കാലോ അതൊന്നും പ്രശ് പക്ഷേ വൈൻ എ ക്രിസ്മസ്. ഇപ്പ എന്റെ വല്യമ്മച്ചി മരിച്ചിട്ടിപ്പം എത്ര ഇപ്പ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ നാലു വർഷം. അപ്പൊ ആ സമയത്തൊക്ക ആഹ് എന്ന ഞങ്ങള് ക്രിസ്മസിന് വൈന ഉണ്ടാക്കിട്ടുണ്ട് അതിപ്പം. നമുക്ക് നല്ല വീര്യത്തി കിട്ടണന്നുണ്ടങ്കി ഒരു ഒരു വർഷം ഒക്കെ ഇട്ട് വെക്കുയാണെങ്കിൽ ഒരു എട്ട് മാസം ഒക്കെയിട്ട് വെക്കുവാണെങ്കി നമുക്ക് ഒന്നും ഉണ്ടാവൂല നാച്ചുറൽ ആയിട്ട് ഒരു ഒരു കിക്കും ഇല്ല ഒന്നുമല്ല കുറച്ചിട്ട ഏ
നോ ആൽക്കോഹോൾ അല്ല അത്.
ആ അതെ ഒന്നും അതിനകത്തു ചേർക്കുന്നില്ലല്ലോ പഞ്ചസാരയുടെ ഒര അളവ് കൂടുതലാണെന്ന് മാത്രേ ഉള്ളൂ എന്തോ?
നിങ്ങൾ ഇണ്ടാക്കേണ്ടോ
ഞാൻ ഇവിടെണ്ടാക്കട്ടില്ല ഞ അമ്മ ഉണ്ടാക്ക എനിക്ക അറിഞ്ഞോട നമ്മൾ ഉണ്ടാക്കിയ നമുക്ക് ആ കൈക്ക്ൊരു ക്രിസ്മസിനോ ഇല്ലല്ല ഇല്ലല്ല നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മള് ഉണ്ടാക്കും ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ ഇപ്രറെ ആഹ ഉണ്ടാക്കണംന്ന് വിചാരിക്കുന്നു ഇപ്പൊ കുഞ്ഞുള്ളത്
എന്നിട്ട് കൊ എന്നിട്ട് കൊറിയർ ആയിക്ക
കുറേതായിക്കാം നോക്ക ഉം
കടയിൽന്ന് വാങ്ങിട്ട ഇ ഇതില്ല ഞാൻ അതുരെ വാങ്ങിട്ടില്ല കടയത്തെ വിശ്
കഴി കുറച്ചും കൂടെ ആ വിശ്വസിക്കാൻ പറ്റും അതിന് അത് വേണ്ടതേ മുന്തിരി എടുക്കാ എളുപ്പം ഉണ്ടാക്കാന് ഉ പക്ഷെ ഒഴിക്കുന്നുന്നത് ഉണ്ട് കേട്ടോ ഒഴ ഒഴിക്കണത് കിട്ട െ നമ്മള് വാങ്ങിക്കണ്ടേ എന്തിനോ
ആഹ അതല്ല വീട്ടില്ലേ ഇത് വൈനോ
ആഹ് അല്ല നീ അല്ലല്ല എട ഞാൻ വിളിക്കാട്ടോ ഉം ശരി
ോദിനട്ടോ